കേക്ക്ണില്ലേ? ഹലോ അലോകേക്ക്ണില്ലേ?
ഇക്ക് കേകിണ്ട് ഞാനെ
അലോ കേക്ക്ണില്ലേ?
ണ്ട് ഇൻക്ക് കേക്ക്ണ്ട്.
ആ പറയൂ. എന്ത് വിശേഷം
സുഖേണ് സുഖേണ്. ചായക്കെ കുടിച്ചോ അതെ മോനുറങ്ങണ്.
ഏ എത്രായി?
മോൻക്ക്ഹ് ഒന്നര വയസ്സ്.
ഏ ഇത് സൗണ്ടില്ലല്ലോ തീരെ സൗണ്ട് കൊറവാ.
പിന്നെ നാർത്തെ ഇതേപോലെ ആർക്കോ വിളിച്ചിനല്ലോ വേറെ അപ്പോ ഒന്നുംകുഴപ്പല്ലേനീ നിങ്ങൾ ഇന്നലെ വിളിച്ചീന്നില്ലേ?
ആര്
ഇങ്ങള് വിളിച്ചീനോന്നലേ
ഇല്ലാ കിട്ടീട്ടില്ല ഉം പിന്നെ എങ്ങനെ കാലാവസ്ഥെക്കെ മഴ
നല്ല മഴയണ് ഇന്ന് നല്ല മഴയാണ് ഇന്നലെ ഉം ഇന്നലെ ഉംഇപ്പഴും മഴ ഇവിടെ നല്ല മഴെ ഇവിടെന്ന് രാവിലെ മോണിംഗ് തൊടങ്ങിയ മഴയാണ് ഈവനിങ് ആയി ലെ
അഹ് ആഹ് ഞങ്ങക്ക് ഇന്ന് ആഹ് രാവിലെ തൊടങ്ങേതന്നെണ് പക്ഷെ ഇപ്പൊ മഴല്ല ഇപ്പോ കുട്ട്യാളൊക്കെ വന്ന് സമയായപ്പോത്തിനൊക്കെ മഴ കൊറഞ്ഞ്
അതെ
ഇവടെ മഴൊക്കെ പെയ്താ പെട്ടെന്ന് പൊഴേ തോടൊക്കെ നറയേ
അതെ
ഉം അപ്പൊ കുട്ട്യാളൊക്കെ നടന്നര്ണ കുട്ട്യാളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ വെര്ല് ബസ് ഉം ബസ് ക്കെണ്ട് പക്ഷേ ബസ്സിലൊന്നും പോയാ ഞമ്മക്ക് മൊതലാവൂലാ ആ അട്ത്താണ് സ്കൂള് അഞ്ഞൂറ് രൂപ വെര്ണ് ണ്ട് മാസം മാസം ചെലപ്പോ അഞ്ഞൂറ്റി അൻപത് രൂപ ഒക്കെ വെരും അവ്ട്ന്ന് നടക്കാന്ള്ള പക്ഷേ മഴക്കാലാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ റോട്ടിലൊക്കെ ഫുള്ള് വള്ളം കേറും
ഇവിടെ പാറ പൊറേണ് ഉം ഇവിടെ എത്ര മഴെയ്ത്ട്ടും വെള്ളം കൊഴ ഇവടെ കുറച്ച് കഴിഞ്ഞൊരു രണ്ട് ഒരു രൂപന്തൊക്കാവുമ്പോ ഇവടെ വെള്ളം കയ്യും
ആ ആ അപ്പൊ വളള
ഏ വെള്ളം ഞങ്ങളെ വീട്ടിൽവടെ വാങ്ങണോണ്ട് പലേ കോൽത്തിലുണ്ട് ചെൽപ്പോ മറ്റേ വെള്ളം ജലനിധിന്റെ വെള്ളം അങ്ങനെ വെരും
അ ആ അ ആ സ്വന്തം വീട്ടിലാണോപ്പൊ
സ്വന്തം വീടെന്നെ ഞാനും ന്റെ ഹസ്ബന്റും ന്റെ മൂന്ന് മക്കളും
എവടെ വീടെവിടെ ആ പിന്നെ വീടല്ല നിങ്ങള് ഹസ്ബന്റിന്റെ വീട്ടിലാണോ
അതെ ഹസ്ബന്റിന്റെ വീട്ടിലാണ് ഓർമ്മല്ലാതെ ങ്ങനൊന്നും ചോയ്ക്കല്ലി
ആ എവടെ മ്മയൊക്കെ ണ്ടോ
ഏ മ്മല്ല മ്മ തറവാട്ടിലാണ് ഇവിടെ ഞാനൊറ്റക്ക്
ആ
മക്കളക്കെ സ്കൂൾടെന്ന് അവരെക്കെ മേലഴ് കി ചായുടിക്കണ്ട് ചായുടിക്കണ്ട് ഫോൺ കാണ്ണ്ണ്ട് പലതും നടക്ക്ണ്ട്
പലരും പല പരിപാടിയാല്ലേ
തെ അതെ
ഉം ഈ സൗണ്ട് എവ്ടോ കേട്ടമാതിരിങ്ങ തോന്ന്നിക്ക് പക്ഷെ നല്ല സു എന്താ സ് വോയ്സ് ഒക്കെ സു ഈ സോങ് ഒക്കെ പാട്ടൊക്കെ പാടുന്ന സമയത്തെ നല്ലൊരു അടിപൊളി
അത് പിന്നെ പിന്നിട് ഒരാള് പറഞ്ഞു ഞാനിങ്ങനെ പഠി ക്ണ്ട് ടി ടി സി ക്ക് പഠിക്ണ്ട് അഹ് അഹ് മാഷാള്ളാന്ന് പറഞ് അത്
ഏഹ്
എം ടി ടി സിക്ക് പഠിക്ക അപ്പന്ന് ഇവര് പറഞ്ഞ് ഒരു കുട്ടി പറഞ്ഞ് ഇപ്പന്ന് അന്റെ സൗണ്ട് വേറൊരുത്തിടെ സൗണ്ട് ഉപയോഗിച്ചാണ് നിങ്ങള് രണ്ടാളും സൗണ്ട് നല്ല സൗണ്ടാണേ പറണെ
ആഹ് എന്ക്കിഷ്ടായിട്ടോ സൗണ്ട് പാട്ടൊക്കെ പാടാൻ കയിയോ
ആ ചെറുപ്പത്തിലേ ആ പാട്ട് പാടിനി ഇപ്പം അങ്ങനെ പാടാനൊന്നും നിൽക്കലില്ല ഇപ്പൊ എവിടെ പാടാൻ ടൈം ഇപ്പൊ ഒരു ബ്രയറി ചൊല്ലാൻ തന്നെ ഇപ്പൊ ഇവിടന്ന് തന്നെ പാടും ഇപ്പൊ പാടുമ്പം കുട്ടികൾ വിചാരിക്കും എന്താ ഉമ്മാക്ക് ശരിക്കും ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ എം ടി ടി സിക്ക് പഠിക്കണ കൊണ്ട് തന്നെ ഞങ്ങക്ക് ഇംഗ്ലീഷിൽ പ്രോവർബ് പ്രയർ അല്ലാണ്ട് അപ്പൊ ഞാൻ എനിക്ക് പ്രയറൊന്നും ചൊല്ലാൻ അങ്ങനെ കിട്ടണേയില്ല ഇപ്പം ഞാനിരുന്ന് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് ഇരുന്ന് എക്സ്പീരിയൻസ് ആക്കിയേക്കുവാണ്
ആ
നമ്മൾ അങ്ങനത്തെ വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ ഇപ്പൊ ഞമ്മളും മക്കളും കൂടിള്ള അടിപിടി
ഉം ഇപ്പം മക്കള് ചായ എടുക്കുമ്പോ കടിയൊക്കെ ഉണ്ടാക്കണോ
ഇല്ല ച ഇല്ല ഇപ്പൊ അങ്ങനെ വൈകുന്നേരം ഒന്നും ഇപ്പം അങ്ങനെ ചായക്കടി ഉണ്ടാക്കലില്ല എനിക്ക് അങ്ങനെ ടൈം ഉണ്ടാവില്ല ഉണ്ടാക്കാനെ എനിക്ക് ഒരുപാട് വർക്കും കാര്യങ്ങളും അതും ചെയ്യാനുണ്ട് ഇപ്പൊ വന്ന് ബിസ്കറ്റ് കഴിച്ച്
ആ
ബിസ്കറ്റ് കഴിച്ച്
ആ ആ ഇന്ന് നേരത്തെ ചോറു ഒക്കെ കൊടുത്തു കെടത്തോ
നേർ പ്പെ നേർത്തെ ചോറണ്ണും പക്ഷേ ഉറങ്ങണെങ്കിൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിയും പന്ത്രണ്ട് മണി ഉവ്വ പതിനൊന്ന് മണിയൊക്കെ കഴിയും ഞങ്ങൾ എപ്പഴാണോ കെടക്കണത് ഇവിടെ ഉപ്പച്ചി എപ്പഴാണോ കെടക്കുന്നത് അപ്പം കെടക്കോള്ളൂ മക്കള്
ആ
ഉം
ഏ ഇവിടെ പിന്നെ ഞങ്ങൾ നേരത്ത കെടക്കും ആ ഉണ്ട് ഞങ്ങൾ അങ്ങനൊക്കെ ഉണ്ടാക്കും എനിക്ക് രാവിലെ ന ല്ല രാവിലെ ചായ കുടിക്കും ആറ് മണിക്ക് പിന്നെ ഒരു പത്ത് മണിയാകുമ്പോ വീണ്ടും കഞ്ഞി കുടിക്കും പിന്നെ ഉച്ചക്ക് ചോറ് കഴിയ്ക്കും പിന്നെ വൈകുന്നേരം നാല മണിക്ക് ചായയും കടിയും പിന്നെ പിന്നെ വൈകുന്നേരം പിന്നെ ഒരു എട്ടര ആ പിന്നെ സങ്ങൾ ചോറ്ക്കും പിെ നേരത്തെ കടക്കൂട്ടോ ഒൻപതര മണിയ ആകുമ്പോത്തും ചിലപ്പോ നമ്മള് പായ എടുത്തിയേക്കും
ആ
ആ പിന്നെ കൂടുതൽ എന്തെലും മക്കൾക്ക് പഠിക്കാൻുണ്ടെങ്കില് അതൊന്ന ഇരിക്കും അതന്ത മാരി ചോ വെച്ചിട്ട ഇരിക്ക കേട്ടോ അ ഓരോരുത്ത ഉറങ്ങും പിന്നെ എയിലർ പഠി അച്ഛ മോന അപ്പൊ പിന്നെ വലിയവർക്കൊന്നും എത്താനായിട്ടില്ല വല്യ സ്കൂളൊക്കെ എത്തുമ്പോള് ആയിരിക്കും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇരിക്കും ഇല്ലെങ്കിൽ ഞാൻ കിടക്കും നേരത്തെ നീക്കോണ്ടേ അത്ര ആാവില്ലല്ലേ മദ്രാസൊക്കെ
അത
ഉ അപ്പ അങ്ങനെ നീക്കും എന്നിട്ട് എല്ലാർക്കും സുഖല്ലേ വീട്ടല്
ഏയ് സുഖേണ സുഖേണ് ഇപ്പ അവിടെണ്ട് എന്റെ വീട്ടിലിണ്ട് ഇവിടെപ്പില്ല
ഏ മരിച്ച
ഇവിടെ മരിച്ച ഇവിടെ ഉമ്മന
ആഹ അങ്ങോട്ട് പോക്കില്ലേ എനിക്കിപ്പല്ല ഇവിടെ വീട്ടിലല്ലോ എവിടെന്റെ കല്യാണം കഴിഞ്ഞ്ഞു വന്നിട്ട് സമയത്ത് ഉണ്ടായിരുന്നു പിന്നെ ആറു മാസം വരെ നിന്ന് പിന്നെ ഒരു ആറു മാസം കഴിഞ്ഞരു പതിനഞ്ച് ദസം കഴിഞ്ഞൊക്കെ പിന്നീട് മരിച്ചു അപ്പ അത് സുഖംണ്ടാന്നുന്നില്ല ഇ എന്റെപ്പാ നിന്റെ കല്യാണം കഴഞ്ഞ ഒരു കുട്ടിയായിട്ട് ഒരു കൊല്ം കഴിഞ്ഞിട്ട എന്റെപ്പ മരിച്ചു ഉമ്മുണ്ട് രണ്ടാടത്ത ഉമ്മുണ്ട് തുമ്മന്തേും പോണണ്ടോ
ഏ
ഉമ്മ വീട്ടിൽ തന്നെയാണോ
അര് ഞാനോ എറ ഉമ്മ എറ എല്ല എൻറ ഉമ്മ അവിടെ ഇല്ലല്ലമ്മ ഒന്നിനും പോണംന്നില്ല
ആഹ ആഹ ഉ എന്നിട്ട് യാത്രയക്കെ പോലുണ്ടോ
ഏ യാത്ര അങ്ങനെ വല്ലപ്പോഴൊക്കെ പോവും
ഉം
എ കാര്യമായി എന്തെങ്കിലുമ ഒക്കെണ്ടകുമ്പോ മക്കള എന്തെങ്കിലൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലൊക്ക എന്നാള് അങ്ങനൊക്കെ വരുമ്പോ എന്തെും സ്കൂൾവ് വെക്കേഷൻ ടൈമ വെക്കേഷൻ ടൈമ അങ്ങനെയൊക്കെുമ്പോ പോ
ആഹ
കുട്ടികൾക്ക് രസല്ല അപ്പൊ ആ വിചാരിച്ചോണ്ട്ങ്ങനെ എല്ലാർത്തക്കും ദൂരയാത്ര അങ്ങനെയൊന്നും ചെയ്യാറില്ല എന്നാലും ഇവിടെ അടുത്തക്കൊക്കെ മക്കളെ ജസ്റ്റ് ഒക്കെ ഒന്ന് കൊണ്ടുപോ അവർക്ക് കാണാൻ വേണ്ടിട്ട്
ആഹ ഫുഡ്ണ്ടാക്കും നന്നായിട്ട്
ഫുഡഡ ആഹ കൊഴപ്പില്ല ഇപ്പക്കെ ഇണ്ടാക്കാനുള്ള ടൈമ ഒന്നും ഇണ്ടാവില്ല കൂടുതല ഇഷ്ടം ഏ ഇപ്പൊ ഞാൻ എറെ പഠനത്തി ത്തിന്റെ കാര്യത്തിനൊക്ക വേണ്ടിട്ട് ഞാൻ
ആഹ അക്കെ ശരിയാവും മക്കളി നോക്കണം അക്കെ ചെറിയ റിസ്ക്ക്കെ ഇപ്പ ഉണ്ടാവും പക്ഷെ പിന്നെ മ മക്കളൊക്കെ വലുതായാല് നമ്മുക്ക തന്നെ ജോലിയായി
ഇപ്പൊ കൊറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും.
ന്ന്ട്ട്.
ഇപ്പൊ നല്ല മയേണ് നല്ല കാറ്റ്ണ്ട് നല്ല മയണ്ട്.
വീട്ടില്. ചായ കുടിക്കൂലേക്ക.
ചായ കുടിക്കും ചായപ്പ ഇനി ന്റെ ഹസ്ബന്റ് കുടിക്യാണ് മക്കള് കുടിച്ചു. ഇപ്പെന്റെസ്ബന്റ് കുളിക്കിണ്ട് പണി മാറ്റിയന്നാണ്ട് പണി ഴിഞ്ഞന്ന കുളിക്കിണ്ട് ഞ്പ്പം കുളിയൊക്കെ കൈ
ആ ആണ്ലെ മോ പെട്ടെന്ന് നീ
മോന് കൊറചേരായി ഒറങ്ങീട്ട്. ഞ്പ്പോ ഓനെ വിളിക്കണം ന്ന്പ്പോ തണുപ്പായപ്പോ എന്തോ പനിയോ ക് കുറുമ്പ് വാശി ന്ന് കൊയപ്പന്നൂല്യ എന്നാലും വല്ലാണ്ട്ല്ല എന്നാലും ഉണ്ട്. ഇന്നിപ്പോ തണുപ്പാണെങ്കി ക്ക് തോന്ന്ണ്ട് പനി എന്തെങ്കിലും വര്ന്ണ്ടാവും അതായിരിക്കും.
ആ അങ്ങനെലെ ആ. ഇവിടെ ന്റെ മോന് ഇതേമാരി പനിച്ച് കെടക്കാണ്.
ആ ആ ആ ആ. ഏ.
ഞാ ന്നോക്ക്ണ്ട് ന്റെ മോന് ഇതേമാരി പനിച്ചു കെട്ക്കാണേ ആ പത്രിയിലക്കെ കൊണ്ടോയി പിന്നെ രണ്ടൂസം രണ്ടാം ത്തുപ്രാശ്യാണെ കൊണ്ടോണെ ഫസ്റ്റ് കൊ കൊണ്ടോയപ്പൊ. മരുന്നൊക്കെ തന്നു പിന്നെ പ്പാവിട്ക്കാനൊക്കെ പറഞ്ഞു നല്ല പന്യാ.
ആ ആ.
ഓരോ കാലാവസ്ഥയല്ലേ വെയിലാണെങ്കിൽ വെയിൽ ന്നെ മഴ പെയ്യേണ്ട സമയത്ത് വെയില്. അനക്ക
നല്ല വെയിലാരുന്നു അത് കണ്ട്കാണ്ട് നല്ല മൊള ക്കൊക്കെ കഴുകി സിക്കി ആഹ്.
ആഹ്. ആഹ്. ന്ന്ട്ട് ഒക്കെ ശ് ഒണക്കി പൊടിച്ചോ?
പൊട്ച്ചിട്ട്ല്ല.
ഏഹ്
ഒരു വെയിലും കൂടി തട്ടണം ന്നാലേ ഇപ്പത് നല്ലോണം ഒണങ്ങൊള്ളു.
കഴിഞ്ഞ പ്രാശം ഇതേപോലെ ഗോതമ്പ് ഒണക്കിട്ട് ഓഹ് അതുകൊണ്ട് കൊറച്ച് പെടാ പാട് പെട്ടു.
അതെ അതൊ
പിന്നെ ഞങ്ങള് വാടകക്ക് ചെമ്പൊക്കെ കൊണ്ടന്ന് തിലൊക്കെ പോയിക്കാണ്ടേ പന്തല്ന് സാധനത്തിലൊക്കെ പൊ അവടെ പോയി വ ല്യ ചെമ്പ് കൊട്ന്ന് അപ്പോ കൊറെ ഒണ്ടായ്ന്നു പഷേ വല്ത് വാണല്ലോ. ശെരിക്കൊന്നു ഒണക് ഇതാക്കാന് ന്ന്ട്ടങ്ങനെ ഒണക്കി അങ്ങട്ട് പൊടിച്ചു പഷേ എന്തെ മ്മള് സാധാരണ പൊടിക്ക്ണതിന്റെ
ടേസ്റ്റ് ഒണ്ടാവില്ല ക്ക്യത്ര ഓർമ്മണ്ടായില മെഷീൻലി ട്ട്ക്കാണ്ട് ഒണക്ക്യാണ്ട് വെയിലത്ത് കൊണ്ടേയിട്ട മതിയേനി അത്രണ്ട് ഓർമ്മണ്ടല്ല നല്ല വെയില്ണ്ടാവ മെഷീനിൽ ഇടാ വാഷിംഗ് മെഷീനിൽ ഒണക്കാൻ പറ്റും മൊളക്.
വാഷിമിഷീട്ട് ഒണക്കാ?
നല്ലം തുണീല് കെട്ടിയാ മതി.
നല്ലോം
തുണീല് കെട്ടാ കെട്ട് അഴിയാത്ത രീതി ല്ലാന്ന്ണ്ടെങ്കിൽ ഇപ്പോ ഞമ്മള് തലയണണ്ട്ല് തലയണന്റെ കവറുണ്ടല്ലോ അയില് ഇട്ട്കാണ്ട് നല്ല മ ക്കള വെണ്ണ്ട്ത്ത്ക്കാണ്ട് നല്ലണ്ട് കെട്ടിയാല് അതയൂല ന്ന്ട്ട് അതിലിട്ടാണ്ട് ഒണക്ക അപ്പോ നല്ലൊ ഒണങ്ങും എ ന്തയ്യാ ആ വെയിലത്ത് കൊണ്ടോയിട്ടാല് നല്ലണ്ട് ഞെരിം.
ആഹ
ഞാൻ വെള്ളത്തോട്ക്കല്ലേ കൊണ്ടോയിട്ടെ
ആഹ് ഇ കഴിഞ്ഞ പ്രാവശ്യം പെട്ടതാണ് അങ്ങനെ പടാ പടം ഇപ്പൊ പിന്ന കുഴപ്പൊന്നുമല്ല ഇപ്പൊ പിന്ന വെയിലുറച്ചു കഴിയുന്ന മുന്നേ തന്ന അന്താ നല്ല വെയിയില് പിന്നെ ശെരിയാ വിളിക്കാട്ടോ
ഏ